അതെ എന്താ പരിപാടി
ആഹ് എന്താ വീട്ടില്ണ്ട് വീട്ടിലിരിക്കാണ് എന്താങ്ങളെത് പരിപാടി
ആ ഞാനിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പോയതരുന്നു അപ്പൊ ഞാനിങ്ങെ പഠിപ്പിക്ക വെച്ചല് ഞാന് എന്റെ ഒരു ആഗ്രഹാണ്‌ ഇത്തരം വിദ്യാഭ്യസം സ്ഥാപനങ്ങൾ കേറണം കുട്ടികൾക്ക് വിദ്യാഭ്യസം കൊടുക്കണം അത് അധ്യാപകനാകാണാമെന്നു കാരണം എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹം കാരണം ഞാന് വളർന്ന് അന്തരീക്ഷം അത്തരം ഒരു ചുറ്റു പാടില്ലായിരുന്നു എന്റെ ഒരു കുടുംബത്തിൽ പല ആളുകളും ഇത്തരം രീതി മേഖലയിലൊക്കെ ഒരുപാട് ജോലിയെ പോകുന്ന ആളുകളാണ് അപ്പൊ എന്റെ വിദ്യാഭ്യാസം എന്നുള്ളത് കൊടുക്കാന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഒരാക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഒരു ഭാഗ്യ അപ്പോ ഞാൻ മനസ്സ് എന്റെ ഒരുപാട് വിദ്യാർത്ഥ ർത്തികളൊണ്ട് സൊ ഒരുപാട് സ വിദ്യാർത്ഥികൾക്ക് ഞാന് എന്റെ കഴിവിന്ന് എന്റെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം അപ്പൊ ഓല് അവര് വലുതാകുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഞമ്മള് കാരണത്താലാ ണ് അവര് വലുതായത് അതിങ്ങനെ അവരുടെ ഉയർച്ച കാണുമ്പ ഞമ്മക്കൊരു സന്തോഷാണ് അപ്പൊ ആ ഒരു സന്തോഷം എനിക്കിങ്ങനെ ലഭിക്കാറുണ്ട് അപ്പ ഞാനീ വിദ്യാഭ്യാസേഖയിൽ ഒരുപാട്കാലംപ്പോ ജോ ജോലി ചെയ്യാൻദ്ദേശിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോ എന്റെ താല്പര്യം ഇതിപ്പം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ള ആളാ ഇപ്പ ഇന്ന്പ്പ നമ്മള പയേ വിദ്യാഭ്യാസ രീതിയൊന്നുല്ല ഭയങ്കര മാറ്റം തന്നെ വന്ന് നമുക്കറിയാ സ്കൂളുകളിലൊക്കെ പഴെയ രീതിയിൽ പുസ്തകങ്ങളൊ ക്കൊള്ള രീതികളൊക്കെ ഒരുപാട് മാറി ഞമ്മളൊക്കെ പഠിക്കണ കാലത്ത് പറഞ്ഞ എന്താ ഒരുപാട് പുസ്തകങ്ങൾ നോക്കിട്ട് പഠിക്കല യിരുന്നു അപ്പ നമ്മടെ പുസ്തകങ്ങള് പിന്നെ എന്തേലൊക്കെ എഴതാനൊക്കെണ്ടി പുസ്തകത്തിന്റെ ടീച്ചർ പറഞ്ഞര് എയ്ത പക്ഷെ ഇന്നിപ്പോ നോക്കിയോക്ക് ഇന്നിപ്പോ എല്ലാർക്കും വിദ്യാഭ്യാസത്തി തന്നെ എല്ലാർക്കും മൊബ ടാബുകളൊക്കെ പ്പെ പല സ്കൂളുകളും കൊണ്ടുവന്നു അപ്പോ അവരുടെ പഠിക്കുന്ന തന്നെ ടി വി കളിലൊക്കെ സ്ക്രീ ടി വി കളിട്ടുകൊടുക്കുക പിന്നെ എന്തിലൊക്കെ എയ്താണ്ടെങ്കിൽ അത് അവിടെ ഗ്രൂപ്പിൽ ഇട അങ്ങനത്തെ രീതിയൊക്കെ മാറി അപ്പൊ വലിയ മാറ്റങ്ങൾ വന്ന ഒരു മേഖല ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖലന്നെയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തളം അവന്റെ വളർച്ചയോട്ടൊരു കാലകട്ടിയാണ് ചെറുപ്പത്തിൽ നമ്മൾ എൽ കെ ജി അംഗലവാടിൽ തൊടങ്ങിയട്ട് നമ്മള് എത്രത്തോളം നമ്മള് പഠിക്കുന്നുണ്ട് എത്രത്തോളം നമുക്ക് ഉപകാരമാണ് അല്ലാതെ ഈ പഠിക്കുന്ന കാലത്ത് മറ്റുള്ള ജോലി മുങ്ങി നടക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലിയ വലിപ്പത്തിൽ സംഭവിക്ക നമുക്കന്നേ അറിയാം പല ആളുകളും ജോലിയില്ലാതെ നടക്കുന്നത് പലരും തുച്ഛേവേദത്തിനൊക്കെ ജോലി ചെയ്യുമ്പോ ഇതിന്റെ ഒരു പ്രത്യാഘാതം എത്ര ഇത്രോള ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് നിങ്ങക്ക് പറയാനുള്ളത്
വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ് ഇപ്പ ഇന്ന് ലീവെടുത്തതാണ് പിന്നെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് വിദ്യാഭ്യാസം വരെ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വളർച്ച ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഒരു വ്യക്തിയുടെയും ആ വ്യക്തി കാരണം ഒരു സാമൂഹ സമൂഹത്തിന്റെ തന്നെ ഒരു വളർച്ചക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് വിദ്യാഭ്യാസം അതായത് വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങള് പറയാണെങ്കില് ഒരുപാടുണ്ട് കാരണം അറിവുള്ള മനുഷ്യരും അറിവില്ലാത്ത മനുഷ്യരും തമ്മില് വ്യത്യാസംണ്ടല്ലോ അപ്പോ അറിവുള്ള മനുഷ്യന് ഒരു മനുഷ്യനാകുമ്പോ അവനിക്ക് എന്ത്‌ വേണം മനുഷ്യ നും മൃഗങ്ങളും തമ്മില് വ്യത്യാസംണ്ടല്ലോ അവര് മനുഷ്യനാകുമ്പോ അവനക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അറിവുണ്ടായിരിക്കല് അത് അത്യാവശ്യണ് അതായത് എന്താ ഒരുപാട് നേട്ടങ്ങളുണ്ട് അറിവും വിവേകവും അതായത് ചുറ്റുപാടുകളെ കുറിച്ചും ലോകത്തെ കുറിച്ചുമുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു അതായത് വിദ്യാഭ്യാസം കൊണ്ട് ചുറ്റുപാടുകളെ കുറിച്ചിട്ടും അതോൽ തന്നെ ലോകത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് അറിവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം നൽകുന്നുണ്ട് അതും വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോ അറിവുണ്ടാകുമ്പോഴാണ് പിന്നെ ഞമുക്ക് ശെരിയും, തെറ്റും വേർതിരിച്ച റിയാനുള്ള ഒരു കഴിവുണ്ടാവണത് അല്ലെങ്കി മൃഗങ്ങളെ പോലെ, മനുഷ്യരുമാവും രു പരിസരബോധമില്ലാ പല പ്രവർത്തനങ്ങളും ണ്ടാവും. അപ്പോ വിദ്യാഭ്യാസം അത് പിന്നെ അതൊണ്ട് ഗുണം വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ട് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്ക. അതേപോലെ തന്നെ ഒരുപാട് തൊയിലവസരങ്ങള് ഇന്ന് നമുക്ക് ക്കറിയാ ഏതൊരു മേഖലീക്ക് പോയാലും, ജോലി അന്വേഷിച്ച് പോവു മ്പോ വിദ്യാഭ്യാസ യോഗ്യ നോക്കുന്ന. എന്തിന് പറയുന്നു ഈ അടുത്ത് ഇവിടുന്ന്, കുറച്ച് ചെറുപ്പക്കാര് പിന്നെ ഡ്രസ് ഷോപ്പ് പോയി. അവിടെ പോയപ്പളും അവിടെ അവരുടെ ഇന്റർവ്യൂല് ചോദിച്ച്ണതും പിന്നെ എത്ര വരെ പഠിച്ചു എന്നാണ്. ചെറിയൊരു നിസാര ജോലികൾക്ക് പോലും എ വിദ്യാ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയാണ് ഇന്ന് ചോദിക്കണത്. അപ്പോ വിദ്യാഭ്യാസം ണ്ടെങ്കി ഒരു ഒരുപാട് തൊഴിലവസരങ്ങൾ ഇന്ന് ഈ ലോകത്തണ്ട്
അതെ, അതെ, അത് നിങ്ങള് പറഞ്ഞ കാര്യ. ന്നിപ്പോ വിദ്യാഭ്യാസവും, തൊഴിലും ഒരു സ പരസ്പരം ബന്ധിച്ച് കെടക്കുന്ന മേഖലാ നമുക്കറിയ ഏ പലപ്പോഴും വിദ്യാഭ്യാസ യോഗ്യത നോക്കിട്ട് എ ജോലികൾ നൽകുന്ന സ്ഥാപനങ്ങൾ, കമ്പനികളൊക്കെ പ്പ ന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോ അപ്പൊ നമക്കെന്നെ അറിയാ ഒരു പാട് വിദ്യാ സം ല്ലാത്തിന്റെ പേരിൽ പലർക്കും, നല്ല ഇഷ്ടപ്പെട്ട ജോലി കിട്ടാതെ പോയതൊക്കെ, നമുക്ക് നമ്മ നമ്മുടെ പരിചയക്കാ പലപ്പോഴും പരാതി വരുന്നുണ്ട്. അവരിന്ന് ട്ട് വിദ്യാഭ്യാസ ല്ലാത്തിന്റെ കാരണത്താല് തുച്ഛമായ വരുമാന ക്കെ ജോലി ചെയ്യണ്ടി വന്നിരുന്നു. അപ്പൊ ഇതാണ് ഇന്നത്തെ കാലത്ത്, ഇപ്പോ വിദ്യാഭ്യാസത്തിന് രക്ഷിതാക്കള് വലിയ മുൻഗണന നൽകുന്നത് പ്പ ഞാൻ മനസ്സിലാക്കുന്ന ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസത്തിനെ പറ്റി നല്ല ബോധണ്ട്. അഥവാ അവര് മക്കളെ ചെറുപ്പ തന്നെ പഠിപ്പിക്കാനും, അല്ല ല്ല സ്കൂളുകള് പൈസ ചെിലവാക്കി കൊടു പ ചെല പഠിപ്പിക്കണം ന്നുള്ള ഉദ്ദേശണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി എത്രത്തോളം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തി ഒരുപാട് ഉപകാര ണ്ട്. അതിനെ തു സ്വാധീനം എന്താ അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി കാരണം ഇന്ന്പ്പോഞ്ഞ വിദ്യാഭ്യസം ഇല്ലെങ്കിലും ഒന്നല്ല. ങ്ങള് പറഞ്ഞ കാരിയാണ്. വിദ്യാഭ്യാസം ള്ളവരെ, ലോകം അംഗീകരിക്കുന്ന ഒര അവസ്ഥയിലേക്ക് എത്തി അല്ലാ നെ സംബന്ധിച്ചിടത്തോളം അവന് ലോക വിവരങ്ങള്, അല്ലെങ്കി എന്താണ് ശെരി തെറ്റന്ന് തിരിച്ചറിയാൻ പറ്റൂല അപ്പൊ ഇത് വിദ്യാഭ്യാസം അല്ലെങ്കി, നമ്മള് പഠിക്കുന്ന സമയത്ത് കൃത്യം പഠിക്കുമ്പോ നമുക്ക് ഒരുപാട് സൽ സ്വഭാവങ്ങൾ കിട്ടും ഒരുപാട് സ്വഭാവ ഗുണങ്ങള് ഇതിലൂടെ കിട്ടാൻ പോണ്ട് പലപ്പോയും നമുക്കറിയാം കുട്ടികൾക്ക് നല്ലല്ല സ്വാ സ്വഭാവങ്ങൾ, നല്ല ല്ല മൂല്യങ്ങള്, പലപ്പോഴും നല്ല ല്ല പ്രവർത്തികൾ കുട്ടികളുടെ ഭാഗത്ത്ണ്ടാവുന്ന ഇത്തരം വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടേ ആണ്. കാരണം അവരിങ്ങനെ ഇ ചെറ പ്പത്തിലെ അവരുടെ സുഹൃത്തുക്കളോട് പ്പത്തിലെ അവർ അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ ചേരുമ്പോ, അവർക്ക് കൂട്ടു ബന്ധങ്ങളുടെ ഒരുപാട് കാര്യത്തിന് നല്ല സ്വഭാവങ്ങ പലപ്പോഴും കിട്ടാറുണ്ട്. എന്ന പലപ്പോ പ്പോഴും ദുശീലങ്ങളും പലപ്പോഴും ഇ ത്തരം ദുശീലങ്ങളും പലപ്പോഴും ഈ ഇത്തരം കൂട്ടു ബന്ധങ്ങളിലൂടെ കിട്ടാറുണ്ട്. അപ്പോ നമ്മള് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ശെരിക്കലും നമ്മള് സ്കൂളുകള് പുസ്തകം മാത്രമല്ലല്ലോ പഠിപ്പിക്കുന്നത്? മറ്റൊരുപാട് കാര്യങ്ങൾ ആ നമ്മുടെസ്കൂ സ്കൂൾ പഠന കാലത്ത് പഠിക്ണ്ട് പ്രത്യേ കിച്ച് ഞമ്മക്ക് റിയാം, കലാമേഖലകൾ പഠിപ്പിക്ണ്ട്, മറ്റുള്ള കായിക മേഖലകൾ പഠിക്ക്ണ്ട് അപ്പൊ അതൊക്കെയാണ് വിദ്യ വിദ്യാഭ്യാസം ന്നുള്ളത് പൂർണ്ണമായിട്ടന്ന് വെറും പഠനത്തിന്റെ മേഖല മാത്രം മാറ്റ കലാ, സാംസ്കാരിക മേഖലളിലേക്കൊക്കെ തിന്റെ ഒരു തോത് വർദ്ധിചൂന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം വലിയ രീതിയി ന്ന് പ്പോ സാധ്യതകളുടെ ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. അപ്പൊ അതിനെ നല്ല രീതിയിൽ, നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ എല്ലാവിധ മാറ്റ ങ്ങളും കൂടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് എൻന്റെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു കാര്യം എന്നുള്ളതാ.
അതെ വിദ്യാഭ്യാസം കൊണ്ട് അ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്ക ഒരു വ്യക്തി തന്നെ അവൻ്റെ മാറ്റങ്ങൾ അത് പ്രധാനപ്പെട്ടിട്ടും വിദ്യാഭ്യാസാണ് അതുപോലെ തന്നെ പിന്നെ നല്ലൊരു ആത്മവിശ വിശ്വാസണ്ടാവും, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിപ്പിക്കാനും, സമൂഹത്തിൽ ആ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും, ഇടപഴകാനൊക്കെ ള്ളത് വിദ്യാഭ്യാസം നമ്മെളെ സഹായി സഹായിക്കുന്നുണ്ട്. നമ്മുടെ ആളുകളോട് എടപഴകുമ്പോ, എങ്ങനെ എടപഴകണമെന്നും ഇതിനൊക്കെ പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെ പിന്നെ ഒരു അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകം വിദ്യാഭ്യാസാണ്. വിദ്യാഭ്യാസം ന്ന് പറീണത് എല്ലാ മേഖലകളെ കൊണ്ടും, ഏ വി പിന്നെ നമുക്ക് പിന്നെ അത്യാവശ്യമാണ് അതിപ്പ ഞി ഇപ്പ ഞമ്മള് ആരോഗ്യത്തിന്റെ വിഷയം നോക്കാണെങ്കിലും ഏതൊരു വിഷയത്തിൻ്റെ കാര്യങ്ങള് നോക്കാണെങ്കിലും അവിടക്ക് വിദ്യാഭ്യാസം അത്യാവശ്യമാണ് ഒരു മനുഷ്യന് യഥാർത്ഥ മ മനുഷ്യനാക്കുന്നത് തന്നെ വിദ്യാഭ്യാസാണ് ഇപ്പ ഞമ്മള് പറഞ്ഞു കുട്ടികൾക്ക് വിദ്യാഭ്യാസം പഠി പ്പിച്ച് കൊടുക്കുന്നത് അത് വല്ല്യരു സമ്പത്താണ് ഏ ഒരു കണക്കിനൊക്കെ ഗ്യാസിനേക്കാൾ വല്ല്യ ഒ ഒര് പിന്നെ ഉപകാരം ചെയ്യലാണ് എന്ത് വിദ്യാഭ്യാസം എന്നുള്ളത് അറിവ് അതേപോലെ തന്നെ ഒരു മനുഷ്യനെ സൽസ്വഭാവത്തിന്റെ ഉടമയാക്കുന്നതും ഒരു ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങള് പരസ്പര സഹായങ്ങള് ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ഉണ്ടാവതും പിന്നെ ഒരു വ്യക്തിയെ സമാധാനത്തോടെ ജീവിക്ക ക്കാനും അവന്റെ ജോലി ആരോഗ്യം എല്ലാ മേഖലകളിലും വിദ്യാ ഭ്യാസം പിന്നെ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോ യഥാർത്ഥത്തില് ചുരുക്കി പറഞ്ഞാല് വിദ്യാഭ്യാസം ഒരു അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് വ്യക്തിയെ സംബന്ധിച്ചൊടുത്തോളം
അതെ അത് നിങ്ങള് പറഞ്ഞ കാര്യാട്ടോ അത്യാവശ്യം ഇന്ന ത്തെ കാലത്ത് അത്യാവശ്യായ കാര്യമാണ് കാരണം ഇന്നിപ്പോ യവിടെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് പ്പോ പല രായ നമ്മളിപ്പോ എന്തിന് പോകും എന്ത്പ്പോ ഒരു പാസ്പോർട്ടിന് അപേക്ഷി ക്കാണെങ്കില് അല്ല എന്തിന് അപേക്ഷിക്കാണെങ്കിലും എന്താച്ചാല് എന്തിന് അപേക്ഷിക്കാണെ ഇന്ന് പ്പോ വിദ്യാഭ്യാസ യോഗ്യതക്കെ ചോദിക്കണം അപ്പോ ഇത്തരം രീതിയില് വിദ്യാഭ്യാസത്തിന് അതിന്റേതായ പ്രത്യേകതയും അതിൻ്റെതായ കാര്യഗഗൗരവ ഇന്നത്തെ കാലത്ത് കൊടുക്കേണ്ടതുണ്ട്പ്പൊ ഇന്ന് ഇവ മനസ്സിലാക്കച്ച ഇന്ന് വിദ്യാഭ്യാത്തിൽ പല രീതിയിൽ വന്നു പ്രത്യേകിച്ച് പ്പഞ മ്മക്കറിയാം ഓൺലൈൻ വിദ്യാഭ്യാസ മാർഗങ്ങളൊക്കെ വലിയ രീതിയില് ഇപ്പൊ ശക്തിയാർജിച്ചു ഇപ്പൊ കുട്ടികള് ക്കെന്താച്ചില് സ്കൂളുകള് പോകേണ്ട ആശ്യല്ല പലപ്പോഴും വല്ല്യ മ്മള് യൂട്യൂബുകളിലൂടെ അല്ലെ മറ്റുള്ള ഏതെങ്കിലൊക്കെ ആ പ്പുകളിലൂടെ ഒരുപാട് ക്ലാസുകളൊക്കെപ്പ ഇന്ന് ലഭിച്ചുകൊണ്ടരിക്ക അയിന് അങ്ങനത്തെ വല്ല്യ വല്ല്യ വലിയൊരു വല്യ കമ്പികളൊക്കെ അതിന് നുവേണ്ടി എറങ്ങിപുറപ്പെട്ടു മാസം എത്ര രീതിയില് ഒരു സ ആ പൈസ കൊടുത്തിട്ട് പഠിക്ക ക്കുന്ന രീതിയിലേക്കൊക്കെ മാറി അപ്പോ വിദ്യാർത്ഥികള് അവരുടെ സ്കൂളുകളിൽ പോയി പഠിക്ക രീതിക്കെ ഒരു പാട് മാറ്റങ്ങളൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് വന്നു പിന്നെ പരീ രീക്ഷകളിലെ സമയാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള രീതിയില് ക്ലാസ്ടുക്കുന്ന ഒരുപാട് സമ്പ്രദായങ്ങളെക്കെ വന്നു അപ്പൊ ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസ രീതിന്ന്ള്ളത് വലിയ രീതിയില് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടിയാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് കാലത്തിന്റെ പുരോഗതിക്കനുസരിച്ചുള്ള മാറ്റം കൂ കൂടിയാണ് അത് ഓൺലൈൻ വിദ്യഭ്യാസം ത്ത് മാർഗം അപ്പൊ അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാണെങ്കില് അതിൻ്റെ ഒരു ഉപകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീ തിയാണ് പിന്നെപ്പോ എന്താച്ചാൽ ഇന്നിപ്പോ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ എല്ലാവിധ കാര്യങ്ങളും പുരോഗതി കണ ക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പഠനം പോയി ഞമുക്കറിയാം രാജ്യത്തിന്റെ ഉന്നത തലങ്ങളിലേക്കുള്ള ഒരുപാട് എ പരീക്ഷകളൊക്കെ നടക്കാണ് ഇപ്പോ നമുക്കറിയാം നമ്മളുടെ ഐ എ എസ് ഐ പി എസ് തുടങ്ങിയ ഒരുപാട് വലിയ വലിയ ബാങ്കിൽ എക്സാമുകളൊക്കെണ്ടാകും ഈ പരീക്ഷകളിലേക്കെ നല്ല വല്ല്യ വിദ്യാഭ്യാസുള്ള ആളുകള് ത്താണ് ലഭിക്കാറ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കണം വിദ്യാഭ്യാസത്തി വിദ്യാഭ്യാസത്തിന് അതിന്റേതായിക്കണ് പ്രത്യേകത കൊടുക്കണം പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പല രീതിയിൽ പ്രയാസങ്ങളും ഇന്ന് പ്പോ നേരിട്ണ്ട് പലപ്പോഴും ഒരു ഒരുപാട് അഴമതികളും മറ്റ് കാര്യങ്ങള ക്ക് ന്ന് കാലത്ത് നടക്കണ്ട് അപ്പൊ ഇതിനൊക്കെ കൃത്യമായി ചെറുക്കാനും ഇതിന് ത് കൃത്യമായ രീതിയിൽ പ്രതിഷേധിക്കാനും എല്ലാവർക്കും തുല്യമായ രീതിൽ അവകാശങ്ങൾ കിട്ടാനും ഒരു നമ്മള് അതിന് മുന്നിട്ടിറങ്ങണം പ്രത്യേകിച്ച് ഇപ്പം ഞമു ക്കറിയാം കുട്ടികൾ ചെറുപ്പത്തിലെ അവർ കൃത്യമായി ആ ഇത്തൊരു കൃത്യമായ ആറ് ടു പതിനാല് വയസ്സിലെ കു ട്ടികൾക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം സൗജന്യമായിട്ട് സൗജന്യമായിട്ട് വിദ്യാഭ്യാസ നൽകണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്താവായത്ത് ഇതിനെ കൃത്യമായി ഉം കൃത്യ ത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ് വിഷയത്തിൽ പറയാനുള്ളത്
അതെ അതെ അ വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് അടുത്ത ഇതില് ചർ ചെയ്യാലെതിൻ്റെ ബാക്കി അടുത്ത കോളിലൂടെ ചർച്ച ചെയ്യാം ഓക്കെ ശ ഓക്കെ ശരി ഓക്കെ ഉം